കേക്കാവോ കേക്കത്തില്ലേ ആഹ് ഞാൻ പറയുന്ന കേക്കാവോ
ആ കേക്കുന്നുണ്ട്
ആഹ് ശരി ശരി ചിലപ്പോ നെറ്റ്‌വർക്ക് ഇഷ്യൂ വരുവേ അതാണ് ഞാൻ ചോയിച്ചേ
ആഹ് ഇവിടെ നല്ല മൂടല്ല ഞാനുങ്ങനെ അങ്ങനെ വിചാരിച്ച് കൊണ്ടിരിക്കായിരുന്നു മ ആഹ് മഴ ചാറി ക്കൊണ്ടിരിക്കാണേ
ആഹ ആഹ ശരി ശരി
അവിടെണ്ടോ മഴ
ഇന്നലെ ഉച്ച കഴിഞ്ഞ് അങ്ങനെ പെയ്തില്ല പക്ഷെ ഇപ്പ ചെറുതായിട്ട് ഇങ്ങനെ തൂളിയൊക്കെ വരുന്നുണ്ട്
ആഹ് ഇവിടെ രാവിലെ തൊട്ട് മൂടലേ ഇന്നലെ വൈകുന്നേരം വന്ന നല്ല വെയിലായിരുന്നു അത്കഴിഞ്ഞ രാത്രി നല്ലൊരു മഴെ പയ്തു പിന്നെ തൊട്ട് ഇങ്ങനെ ചാറിക്കൊണ്ട് നിക്കുവ
ആഹ ആഹ ആ ഇവിടെ അതെ അതെ ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞ് അങ്ങനെ പെയ്തേ ഇല്ല നല്ല പെയിലായിരുന്നു ഉള്ള തുണി മൊത്തം ഉണക്കിയെടുത്തു പക്ഷെ അതിനോട്പ്പൊ പിന്നെയും തുടങ്ങി
ആഹ ഒരു ദിവസത്തേക്ക് ഗ്യപ്പ് കിട്ടിയതാ
അതെ ഓ എന്നാലും മതി ആഴ്ചൽ ഇതേപോലെ ഒരു വെയില് കിട്ടിയാൽ മതി തുണിയെല്ലാംന്ന് ഉണങ്ങാനേ
പിള്ളേരുടെ തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയാ മതി ഈ സ്കൂളിലൊക്കെ പോകണ്ടല്ലേ
ആഹ എന്റെയാണ് കുഞ്ഞിക്ക കൊച്ച അപ്പൊ മിനിറ്റിന് മിനിറ്റാണ് ആ നിക്കറ ഉടുപ്പ് മാറുന്നത് അതുകൊണ്ട് ഒരു രക്ഷയുംല്ല അതെ അതെ അതെ ഉ എന്നെ എ ടുക്കുായിരുന്നു രാവിലെ
രാവിലെ എങ്ങനെ ഇ ഒന്ന് അടിച്ചു വരാനുള്ളൊക്കെ റെഡിയ ഒക്കെ ആവുായിരുന്നു
ആഹ കാപ്പി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ
രാവിലെ ഞാൻ ചോറ് ഉണ്ടാക്കി അവന് മോന് സ്കൂളിൽ കൊണ്ട പോണ്ടോണ്ടേ
ആഹ ഹാ ആാ ഒരാളേ ഉള്ളൂ
ഒരാളെ ഉള്ളൂ
ആഹ ഓ ശരി ശരി എത്രയല്ല പഠിക്കുന്ന
മൂന്നില്
ആഹ് ആഹ് ആഹ്
ആഹ അപ്പൊ രാവിലെ എട്ടേകാലം ഇല്ല രാവിലെ എട്ടേകാല ആകുമ്പോത്തേക്ക അവന് പോണം ആ ആ അപ്പഴത്തേക്കും എല്ലാം കൂടെ ആവ ചോറും കറിയും പിന്നെ കടിയും എല്ലാം കൂടെ
ആഹ പാടല്ലേ
ആഹ രാവിലെ ഇച്ചി ഭക്ഷണംങ്ങനെ കാര്യായിട്ട് കഴിക്കത്തില്ല എത്ര നേരത്തെ പോകണ്ടത തോണ്ടേ
ആഹ നമ്മുക്കാണേങ്കലും പറ്റില്ലല്ലോ രാവിലെ കഴിക്കാൻ ആ ഹ
കഴിക്കണ്ടേ അത് അവന് പറ്റത്തില്ല പിന്നെ ചോർ പൊതുവേ ഇഷ്ടവല്ല ആ് ഭക്ഷണം കഴിക്കാൻ മടിയാ എന്നോ യും ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കിട്ടാറില്ലല്ല പഠിച്ചാ വല്ല സമ്മാനവും ഒക്കെ കിട്ടും ചോറിന്നിട്ട ഒന്നും കിട്ടത്തില്ലന്ന് പറയാ
ദൈവമേ അതെ അതെ ഭാവിൽ കുറച്ച് ഷുഗറും കിട്ടും അതേ ഉള്ളൂ അത
അപ്പ ഭയങ്കര വർത്താനമാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞൽ അപ്പൊ തിരിച്ചു പറയും
ആഹ അ്യ്യോ അല്ലേലും ഇപ്പോഴത്തെ പിള്ളാരോട് നമുക്ക് പറഞ്ഞഞ് ജീയിക്കാൻ പറ്റത്തില്ല
ആഹ പറഞ്ഞ ആ പെട്ടെന്ന് തന്നെ തിരിച്ച് മറുപടിയും കിട്ടും
അതെ അതെ അതെ അതും കാര്യമായിട്ട് തന്നെ പിള്ളാര് പറയുന്ന അവർക്ക്തി വണ്ട് നമ്മള് ഇപ്പൊ ഒരു പത്താം ക്ലാസ്സ് പഠിച്ചതായിരിക്ക
ആ അവടെ സംശയത്തിന് മറുപടി പറയാനും നമുക്ക് പറ്റ പറ്റത്തില്ല
അതെ അതെ അതെ ഒത്തിരി മാറ്റങ്ങളുണ്ട് ഹലോ ഉ കുഞ്ഞിന് പത്ത് മാസം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു
ആഹ ആ കുുഞ്ഞ പെ കുുഞ്ഞ
പെകുഞ്ഞ് പെകുഞ് അന്നേരം അവള് പറങ്ങി പക്കത്തിന് കാപ്പിയും കറിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് മാറിയതാ
ആഹ പെട്ടന്ന് പെട്ടെന്ന് നഴുന്നേക്കുവോ
ആ ഓ ഉറക്കം തീരെയില്ല നീ അരമണിക്കൂറൊന്നും ഇല്ല
ആഹ പിന്നെതാ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ കറണ്ട് പോയി അപ്പ അറിയാം അപ്പ എഴുന്നേക്കും
ആഹ അതെ അതെ അതെ അതെ അല്ലേലും പകലവക്ക് തീരെ അങ്ങ് ഉറക്കമില്ലേ ഇപ്പൊ കട അല്ലെങ്കിൽ ഞാൻ കൂടെ കിടക്കണം ഇപ്പ നമ്മൾ അവർ ഉറങ്ങുന്ന സമയത്തായിരിക്കും എന്തെേലും ചെയ്യാൻ നിക്കുന്നേ അപ്പൊ പിന്നെ കൂടെ കേയറി കിടക്കാൻ പറ്റൂ അതുകൊണ്ട് അതെ അതെതെ ഇപ്പ രു ദിവസമായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടുള്ള പരിപാടിയാണ് ഒന്നാമത്തെ കാര്യം മഴ പിന്നെ കിട്ടണ്ടേ അപ്പൊ ഇത് ഇതിലാകുമ്പോ അത്യാവശ്യം ഉണങ്ങിയും കിട്ടും പിന്നെ നമുക്ക് എളുപ്പ ഉണ്ട് ാക്കിപ്പണികൾ നോക്കിയാൽ മതി പിന്നെ വീട്ടിൽ പകല് വ ആല്ല അപ്പൊ കുഞ്ഞിനെ ഇട്ടിട്ട് നമുക്കിപ്പം ഞാൻക്ക ഒരു കസേരയ ഉണ്ട് അത് ബെൽറ്റ ഒക്കെ ഇട്ടിട്ട് ന്ന് പറഞ്ഞാലും അവള ഇരിക്കുകയല്ല പിള്ളേർ അഞ്ച മിനിറ്റ് കൂടുതൽ ഒരിത്തത്ത് അടങ്ങിയിരിക്ക ല്ലോ അവക്കെ ഇറങ്ങിപ്പോണം പിന്നെ അതിന് കറർച്ച ആായി കുൂച്ചയായി അതുകൊണ്ട് പിന്നെ എല്ലാടെുംടുത്ത് വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കിയാണ് അങ്ങനെ ആപ്പണി തീർക്കും
പിന്നെ വേറെന്ന അപ്പം ചോറും കറിയ എല്ലാം ആയോ
ചോറും കറിയൊക്കെ ആായി
ആണല്ലേ
ആ അവിടെ ആയോ
വൻപയർ തോരൻ വെക്കാനിട്ട് അടുപ്പത്തിരിക്കുന്നു പിന്നെ ചക്കക്കുരു മാങ്ങയും കറി ആ അത് കറി വെച്ചു
ആഹ
അപ്പം ചാറും തോരനും മസ്റ്റ് ആണോ ആഹ ആ അവിടെ എങ്ങനെ മീനും ഇറച്ചിയൊക്കെ വേണ നിർബന്ധംുണ്ടോ അതോ
മറത്തത് വേണം നിർബന്ധ
ആണോ ആ അയ്യോ ഇവിടെ അതെ ആഹ് പറ്റില്ല അതേപോലെ ഇവിടെ അതെ എന്തെങ്കിലും നോൺവെജ് ഇല്ലെങ്കിൽ
ആഹ കറി വെച്ച് ഇറച്ചയിലോണല്ല താപര്യം മീൻ വർ പൊത്ത തന്നെ വേണം ഇപ്പ കുറച്ച ദിവസമായിട്ട് മീനും കി ഇലുംില്ല എന്നിട്ട് ഭയങ്കര ഭക്ഷണം വഴിക്കാൻ ഭയങ്കര മടിയാണ്
അ അപ്പൊ ഈ ഉണക്കമീൻ പറ്റോ അതോ പച്ച മീൻ തന്നെ വേണോ
പച്ചമീനോട് താല്പര്യം ഉണക്കമീനോും താല്പര്യം ഇില്ല
ആഹ ആ പെട്ടു പെട്ടു എന്തേലും ഇല്ലാണ്ട് വന്ന കഴിഞ്ഞാല് അല്ലേ
ആ് ഉണക്കുമീനാണ് അപ്പൊ കൊണ്ടിന്ന പിന്നെ അപ്പ തന്നെ ഉണ്ടാാവില്ല ഇത് കുറേ നേരം ഉപ്പൊക്കെ പോവാൻ
ആഹ ഇട്ട് വെക്കണ്ടേ അതെ അതെ
ആഹ
ആഹ അ ഇവിടെ പിന്നെ അങ്ങനൊന്നുംല്ല എന്തെങ്കിലും ആയാ മതി കേട്ടോ ഇങ്ങനെ ഇന്നത് വേണംന്നൊന്നുംല്ല
ഉണക്കമീൻ ഇഷ്ടമില്ല ഉം പച്ചമീ മർത്തമാണക പിന്നെ പുഴന്റെ മീനൊക്കെ ഇങ്ങനെ അവരിടക്ക് ക്കണ്ടരെ അപ്പൊ അത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ട അല്ലേയും കുട്ടീനോക്കെ പിടിച്ചിട്ട് വരും
ആ ഓ ഓ
ആഹ
ആ് എനിക്കാ അങ്ങനെ നിർബന്ധ തോന്നുന്നില്ല എന്തേലുമ ഒക്കെ കിട്ടിയാൽ മതിനി എനിക്ക് തോന്നുന്നു നമ്മള് തന്നെ വെച്ച ഉണ്ടാക്കുന്നോണ്ടായിരിക്കും നിർബന്ധം ഇല്ലാത്ത
കിട്ടത്ണ്ടോ
അതെ അതെ ഇപ്പൊ നമ്മൾ ഇന്ന സാധനം ഉണ്ടാക്കണം വിചാരിച്ചാലും നമ്മൾ ഉണ്ടാക്ക ണല്ലോ ഇതേപോലെ നമുക്കും ആരെലും ഉണ്ടാക്കി തരാനുണ്ട ആഹ അതാ പറഞ്ഞേ നമ്മുക്കിപ്പ ആരിലും ഉണ്ടാക്കി തരാനുണ്ട് ആ എനിക്കിന്ന് പിന്നെ തോരം വേണ്ട മെഴുക്കു ഇരട്ടി മതിന്ന് പറയുമ്പം ആ ശരി എന്താ ഇതിപ്പം നമ്മള് തന്നെ കഷ്ടപ്പെടണമല്ലോന്ന്റക്കും അതെ അതെ അതെ ഉള്ള കഞ്ഞിയും വെള്ളം കുടിച്ച് കിടക്കാന്ന് വിചാരിക്കും ഹൈ ഉ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ
വേറെന്താ മഴ ഇപ്പോ നല്ല മഴ പെയ്യുന്നു നേരത്തെ തുണി എല്ലാം അലക്കെ ഇട്ടിട്ടുണ്ട് ഏ
ണ്ടോ
ആ. ചക്കൊക്കെ ഉണ്ട് ഞങ്ങിവിടെ ചക്ക അതി ആനയൊക്കെ വരും
ആഹാ അയ്യോ
രാത്രിയില് ആഹ മൂന്ന് മണിയൊക്കെ ആവുമ്പോ ഇങ്ങനെ ചീ പറ്റുന്ന ശബ്ദം കേൾക്കാത്ത നമ്മൾ നോക്കുമ്പോ ഉണ്ടാവും ചിലപ്പോ ഓടിക്കും അല്ലെങ്കി ഇങ്ങനെ ഇവരിങ്ങനെ നോക്കാൻ ആൾക്കാാര് വരും
ആഹ് ആഹ് ആഹ
അവര് വന്ന് ഓടിക്കും ഉ ഞാൻ നേരട്ട് കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം രാത്രിയില്
ഓഹോ ഞങ്ങളുടെ ഇങ്ങോട്ട് അങ്ങനെ ഇല്ലാത കേട്ടോ ഇവിടെ അനെ ഒരു സാധനങ്ങളും ഇല്ല അങ്ങൊന്നും കണ്ടിട്ട് പിന്നെ വന്നിട്ടും പോയിട്ടും ആ ഇവിടെ കൊരങ്ങനുണ്ട് അത് മീൻസ് നമ്മളള് ഈ കുറച്ചൂടെ മേുള്ള അവിടെ ഒരു ഇതുണ്ട് വലിയൊരു കാടാണെ അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് കുരങ്ങന്മാര് വരും അത് മാത്രേ ഉള്ളൂ അല്ലാണ്ടങ്ങനെ
ഇവിടെ ഓരോ കുരങ്ങന്മാർക്കും ഓരോ പേരുടെ മുഖത്ത കറുപ്പുള്ള കുരങ്ങനുണ്ട് ഞാന ഇവിടെ വന്നിട്ട് ഇതൊക്കെ കേക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെല്ല
ആണല്ലേ അ ചേ ചോപ്പ കൊള്ളാം ആഹ എല്ലാത്തിനേും കാണാലോ ഉപദ്രവ ഒന്നും ഇല്ലെങ്കി കൊഴപ്പ ഇല്ലേ ആാനന്നൊക്ക പറയുമ്പ നമുക്കോ രു പേടിയാ
ആഹ ഇ ഞങ്ങള ഇവിടെ രണ്ട് മൂന്ന് രണ്ട മൂന്ന് വർഷം മുന്ന ചേട്ടന് ഇങ്ങനെ വീട് പണിയുടെ ഇടൽ എടുത്ത് എടുത്തെറിഞ്ഞു എന്നിട്ട് ആ ചേട്ടന്റെ ന്റെ ഇങ്ങനെ കുടലിനൊക്കെ സർജറിിയ ഒക്കെ കഴിഞ്ഞഞ്പ്പപ്പോഴപ്പമില്ലാത്തവരുടെ ഇതിൽ നടപ്പുണ്ട്
ആ ആ അയ്യയ്യോ അ
അവര് വീടിന്റെ ടൈൽസിടുക പകരം ഇങ്ങനെ വന്നേക്കാം അപ്പൊ ആന വന്നപ്പോ അവിടുന്ന് മാറിപ്പോയതാ അപ്പഴത്തേക്ക് ആന തുമ്പിക്കയും കൊണ്ട് ചുഴട്ടിയെടുത്തു. ആഹ് ആഹ് ന്നട്ട് ആശുപത്രി കൊണ്ടോയി എല്ലാം റെഡിയായി അവിടെ ആന അങ്ങനെന്നും ഇല്ലല്ലോ?